അഹ ആഹ കേൾക്കണ്ട്
ആഹ
എന്താ നം
നല്ല വർത്തനം കറന്റ് ഉണ്ടോ ആഹ പക്ഷ ഭക്ഷണം കഴിച്ചു ഇബടില്ലേനി കരണ്ട്
ആഹ് എന്തോ വർക്ക് നടക്കണ് പറഞ്ഞ് ങ്ങാണ്ട് കട്ടാക്കി
ഉം വൈന്നേരെ വരോളളൂ ഇക്ക‌വന്നു
ആഹ് ഇന്നലത്തെ കളിയൊക്കെ കണ്ടിന്നോ
ആഹ് കൊറച്ചെരം കണ്ടു ഒരു പത്തെഴു എഴുപത്തഞ്ച് മിനിറ്റ് മൊറോക്കോ ക്യാനഡ
ക്യാനഡ ആഹ് ഞാനും കണ്ടീനു
ഫ്രാൻസിന്റെ കളി കാണാൻ പറ്റില്ല അത് രാത്രി
രണ്ടരക്കല്ലേനോ ആഹ് അയിന് ഇത് കണ്ട്ങ്ങാണ്ട് കടന്നാ പിന്നെ ആ നേരത്തൊന്നും എനീക്കൂല
ആഹാ
എന്നിട്ട് കളി നല്ല രസം ഉണ്ടായിരുന്നു
ആഹ് ഫസ്റ്റ് ഹാഫ് രസല്ലേനി ഫസ്റ്റ് ഹാഫ് ഫുള് ഫൗള് അല് കുത്തലും തള്ളലും ഒര് ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ട് പോള എത്ര മഞ്ഞക്കാടാണ്
ഒരുപാട് മഞ്ഞക്കാട് കിട്ടി ഇപ്രാശ്യംഈ കളിയില്
ഉം
ക്യാനഡക്കാര് ഒന്നാമത് കളി ഇതാക്കിയതാണ് ഗോളടിക്കാതെ നോക്ക്യാതേന്നു ഫൗള് കളിച്ച്ങ്ങാണ്ട് എന്താലും രണ്ട് സെക്കൻഡ് ഹാഫില് ശെരിയായി ഒരു ഗോള് മോറോ ക്കൊട്ടപ്പൊ പിന്നെ കളി ഉശാറായി
ആഹ് ഉശാറായി
ഫസ്റ്റ് ഗോളും, സെക്കൻഡ് ഗോളും, ഒരാളെന്നെ ഇട്ടല്ലെ എട്ടാം നമ്പർ ജേസി
ഉം
പിന്നെ ഇട്ടത് ആദ്യം ഇട്ടാ ആദ്യം ഗോൾ ചെയ്താക്ക് ഗോള് പാസൈയ്ത ആളുണ്ടേന്നില്ലേ ഹക്കീമി അയാളാണ് ഇട്ടേ ആഹ് അവനാണ് മൂന്നാമത്തെ ഗോള് അത് ലാസ്റ്റ് മിനിറ്റില് ലാസ് എക്സ്ട്രാടൈം കൊടുത്തിന്നു ഒര് എട്ട് മിനിറ്റ് ആ സമയായപ്പളാണ് ആ ഗോളിട്ടെ
ഉം കൊയപ്പല്ല നല്ല കളിയെന്നു ഉം നല്ല കളിയനു
ആഹ് ഉം ഏതേലും ടീമ് ഇഷ് ട്ടംണ്ട് അങ്ങനെന്തേലും ഉണ്ടോ അതോ എല്ലാ ടീമും ഒരേപോലെയാണോ
ഇല്ലാ അങ്ങനൊന്നുംഇല്ല അർജന്റീന, ബ്രസീല്,
ആഹ്
ഒരേ മാര്യാണ്
എല്ലാരും ഒരേപോലേണ് ഇഷ്ടപ്പെട്ട ടീമുകളോ അങ്ങനെയൊന്നുംല്ല
ഒക്കെനി രണ്ടാളും ഒരേ മാരിആണ്
ഏഹ് ഇന്നാ അവരെ കളിണ്ടല്ലോ ഇന്നാ നാളെയാ ആഹ് ആഹ് പെലച്ച്ക്കോ എപ്ലോ ആണ് അർജന്റീനേ കളി രാത്രി ഒമ്പതരക്കാണ് ഏഴാന്തി മറ്റന്നാ ഉം ഔ കൊഴപ്പല്ല അത് കണ്ടിരിക്ക ഇന്നലെപ്പോ പ ത്തരക്ക് തോടങ്ങ്യ കളി കണ്ടില്ലേ പൈനൊന്നര വെരെണ്ടേന്നു
ഉം ഉം മറ്റേത് മറ്റേത് നടക്കാവോ
ബ്രസീൽ നോർവേ അതെപ്പോളാണിനി മൂന്നരേ ഇല്ലാ രണ്ടരേ
അരേ
അങ്ങനെപ്പളൊആണ്
രണ്ടറെ മൂന്നാരേറ്റോ
ആഹ ഒന്നാമത് നമ്മളീ രാജ രാജ്യങ്ങള് തമ്മിലുള്ള മാറ്റാണ് കാനഡയില് കളിഅടക്കുമ്പോൾ അവിടെപ്പൊ പകലാണ് നമുക്ക് രാത്രിയാണ്
അതാണ് പ്രശ്നം പലേ സമയത്തയതൊണ്ടേ
കഴിഞ്ഞ കൊല്ലത്തതാവുമ്പോ സൂപ്പറേന്നു ഖത്തറിലായതോണ്ട് അധികം സമയം വ്യത്യാസല്ലെന്നു
വെത്യാസം ണ്ടെന്നു മണിക്കൂർള് വ്യത്യാസ ള്ളേനി
ആഹ് ഇതിപ്പോ അങ്ങനെ കാണാൻ കഴിയുന്നില്ല
മൊത്തത്തി മൂന്നാല് മണിക്കൂറിന്റെ ഡിഫറൻസ് ഉണ്ടാവുള്ളെനി അതുകൊണ്ട് പിന്നെ
ആ ഇൻക്ക് ആദ്യൊന്നും ഫുട്ബോളിനെ കുറിച്ച് അങ്ങനൊന്നും ഒരു ഇതില്ലേരുന്നു എട്ടാം ക്ലാസ് പഠിച്ചേന് ശേഷാണ് അപ്പൊള്ളാ ഫ്രണ്ട്സിനേയ്ട്ടുള്ളേ ഇതാണ് ഫുട്ബോളിലേക്ക് തിരിഞ്ഞത് വേൾഡ് കപ്പ് എന്താ വേൾഡ് കപ്പിലരൊക്കേ ക്കെ കളിക്ക്ണ്ട് അന്നൊക്കെ അന്നാണ് അറിയലൊടങ്ങ്യത്
ഞാനു ഞമ്മള് പിന്നെ ഐ എസ് എല്ല് കണ്ടിട്ടാണ് പിന്നെ വേൾഡ് കപ്പൊക്കെ ഐ എസ്‌ അല്ലെനി മൈന്‌ ഉം പിന്നെ വേൾഡ് കപ്പ് പിനെ പങ്കരക്ക ഉള്ളൂ
ആഹ് അത എപ്പോഴെങ്കിലും ഉള്ളൂ ഇതിപ്പോ അഞ്ചു നാലെല്ലാം കൂടുമ്പോ ഇത് വരുന്നുന്നത് കൊണ്ട് ഇതൊരു ആഘോഷം പോലെയാണ്
ആഹ് എന്റെ ഓർമയില് ഞാൻ കണ്ട വേൾഡ് കപ്പ് കഴിഞ്ഞ വേൾഡപ്പാണ് ഓർമ്മേലുള്ളത് മറ്റേന്ന് ഇച്ച് ഓർമ്മല്ല
ആഹ അതൊന്നുല്ല എവിടെ ഒരോർമ്മയള്ളോ എട്ടാം ക്ലാസ് പഠിക്കുന്ന ടൈമില് സ്പെയിനാ തോന്നുണ്ട്
ആഹ്
കിരീടം നേടിയ
കഴിഞ്ഞ വേൾഡപ്പ് പറയുമ്പോ നാലൊല്ലം മുന്നേ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ആഹ് പിന്നെ അയ്ന്റെ മുന്നേ പറയുമ്പോ
അ
പൈനിട്ടിലൊക്കെ ല്ലേ അന്നത്തെച്ചോർമ്മല കഴിഞ്ഞിട്ടുള്ളത് ഇങ്ങനെ കൊഴപ്പില്ല പിന്നെ ഇങ്ങനെ കാണീനെന്താ കൊഴപ്പൊന്നു ഇല്ലല്ലോ അപ്പൊ ഇങ്ങനെ പോ